കേക്കുന്നുണ്ടോ ആ കേക്കുന്നുണ്ടോ എന്താ വർത്താനം
എന്താ വർത്താനം
നല്ല വർ ആഹ് ഞാൻ കണ്ടു നമ്മളെ കൂടെ പഠിച്ച അവള് കല്യാണായില്ലേ
ആഹ് എന്തൊക്കാണ് ഓള് പർഞ്ഞീണ് കല്യാണൊന്നും കഴിക്കൂല ഇതാ
കഴിക്ക്യൂല എന്നിട്ട്പ്പം നമ്മളെക്കാട്ടിലും മുന്നേ ഓള കല്യാണ ഉം
അതെ
നീ വെരില്ലേ
ആഹ് ഞാൻ വരും അവള് ഗ്രൂപ്പിലയച്ചിണ്ട് പേഴ്സണലായിട്ട് അയച്ചിണ്ട് എന്തായാലും വെര്നം
ആഹ് അതന്നെ ഞമ്മക്ക് എന്താ ഡ്രസ്സൊക്കെ ഇടാ എല്ലാർക്കും ഒരേപോലെ ആഹ് ഡ്രസ് കോഡാക്ക
ആഹ് ഡ്രസ്സ് കോഡ്ന്നൊക്കെ പറയിണ്ട്
അതന്നെ എല്ലാർക്കുംന്നാല് കൊറെ പേര്ണ്ടല്ലോ അപ്പൊ ഒരേപോലെ എല്ലാർക്കും ഒരേ മോഡലോ ഡ്രസ്സൊക്കെ അടിച്ചങ്ങ് പോകാം
അതെ ഇപ്പേതോ ഓടുന്ന ഡ്രസ്സ് എന്തായിടമ്മക്ക്
ഇൻക്ക്യും അയ്നെപറ്റി ഒരു ഐഡ്യല്ല പിന്നെ ഇങ്ങനെ നോക്ക ഇപ്പൊ കൊറെണ്ടല്ലോ ഒന്നില്ലെങ്കി ഒരേ പോലെ വാങ്ങാ അല്ലെങ്കില് മ്മക്ക് എന്താ പർയാ അടിപ്പിക്ക്യാ അല്ലെങ്കിപ്പൊ ഓൺലൈലൊക്കെണ്ടല്ലോ ഓർഡ്രാടുക്കെ എന്തേലും ചെയ്യാ അല്ലെങ്കില്നിയിപ്പോ ഒന്നില്ലെങ്കില് കളർ ഒന്നാക്കിട്ട് വർക്കും ഡിസൈനൊക്കെ വേറെ വേറെ ഇഷ്ടത്തിനാക്കാം അല്ലെങ്കില് ഡിസൈനും മോഡലൊക്കെ ഒന്നാക്കിയിട്ട് കളറ് വേറെ വേറെ ആയാലും പ്രശ്
കളർ വേറെ വേറെ ഉം പക്ഷെ ഒരേ പോൽ അത് ആഹ് ഒരേപോൽത്താക്കണ്ടന്നാണ്
ഉം അഹ് എല്ലാരും എന്താ പറയുന്നെ നോക്കീറ്റ് നമ്മുക്കും അതേപോലെ ചെയ്യലെ
ഉം എല്ലേല് ഏതൊരു കളർ തീമ് പിടിച്ചിട്ട് ഇപ്പോ പേസ്റ്റൽ കളർസ് അങ്ങനെ ആക്കേണ്ട്യെരും
ആഹ് ഇപ്പൊങ്ങനെ അതൊക്കെയാണല്ലോ ട്രെൻഡിങ്ങില് പോണത്
അതെ ഊം ഉം പിന്നെ ബ്രൈഡ് ട്ടുബി ഒക്കെ നടത്തണം പറയ്ണ്ടല്ലോ ഇഞ്ഞി
ആഹ് നമ്മക്ക്
ങ്ങണ്ടെരും
നമക്ക് എന്താ ബ്രൈഡ്ടുബിക്ക് നമക്ക് എന്തെയ്യ ഡ്രസ്സ് വാങ്ങണ്ട എല്ലാരെടത്തും ഇള്ളരു കളർ എല്ലാര്ക്കും ഒരേപോലെ ഒരു കളർണ്ടെങ്കിൽ അല്ലെങ്കിലങ്ങനെ ആ ആരെട്ത്ത്ന്നേലും ചോയ്ച്ച് ഒപ്പിക്ക ന്നട്ട് അതെല്ലാർക്കും ഒരേപോലെ എടുക്കാം
ആഹ് അങ്ങനെ
നമ്മക്ക് അവക്കെന്തെയ്യ അവളറിയാണ്ട് നമുക്ക് സർപ്രൈസ് ആയിട്ട് പോകാം
സർപ്രൈസ് കൊടുക്ക
ഉം
എല്ലാരേലും ഇണ്ടാവ്ണൊരു കളർ ണ്ടോടണ്ട് ഏന്തെലും ഏതേലും വൈറ്റോ ബ്ലാക്കോ അങ്ങനെയൊക്കെ എല്ലാരേലുംണ്ടാവും
എല്ലാരും ഒരേപോലത്തെട ന്നിട്ട് നമുക്കെന്തെയ്യ ഒരു കേക്കും അവ ക്കൊരു ഡ്രസ്സും കൊണ്ടൊയിട്ട് അവളെ സർപ്രൈസ് ആക്കാ
അതെ ഏതെലൊരു കഫേലോ എവ്ടെലും ടെക് ക്രേറ്റൊക്കെ ചെയ്തിട്ട്
അതന്നെ നമുക്ക് പൈസ പിരിവിട്ടാ മതിയല്ലോ
അതെ അതെ
ഉം എന്തായാലും ആ ഗ്രൂപ്പിൽ ഇതിനെ പറ്റി പറയാ എന്നിട്ട് എല്ലാർക്കും ഓക്കെ ആണ്ന്നുണ്ടെങ്കില് അങ്ങനെ പോകാം പിന്നെ അവരൊക്കെ എന്താ ഡ്രസ്സ് പറയുന്നേ നോക്കട്ടെ
അതെ ഇപ്പൊപ്പിന്നെ ഒര് ഓ ഓരോര്ത്തർക്കും ഓരോ ഫാഷൻ സെൻസാണല്ലോ,
ഓരോര്ത്തർക്കും ഓരോന്നിനോടെക്കാരം താല്പര്യം.
എവടെ നിന്റെ അവടെ ഇണ്ടോ നല്ല ഷോപ്പ്?
നല്ല കടകളൊക്കെ നല്ലോണ്ട് പക്ഷെ ല്ലോട്ത്തും ഭയങ്കര റേയ്റ്റ് ആണ്.
അതാണ്
അത് പ്രശ്നാ ഇനിപ്പ നമ്മക്ക് എന്തെലും നമുക്ക് ഇഷ്ടപ്പെട്ട മോഡൽല്ല് അടി പ്പിക്കാ വിചാരിച്ചാല് അതിന് അതിലേറെം പൈസ
ഉം അട്പ്പി
ഉ
ഇപ്പൊ ആവാന് അടുത്ത മാസം ഉം ഇല്ലാ
എല്ലാരും എന്താ പറയ്ന്നേ നോക്കട്ടെ
ഉം
ഇന്നട്ട് നമ്മക്ക് അതേ പോലെ ചെയ്യ ഒന്നില്ലെങ്കില് നമ്മക്ക് എല്ലാർക്കും ഒരുമിച്ച് പോയി വാങ്ങാ അല്ലെങ്കില് പറ്റുന്നവർക്കൊക്കെ വന്ന്ട്ട അങ്ങനെ ബാക്കിയുള്ളോർക്ക് ഫോട്ടോ അയച്ച് കൊട്ക്കെ എന്തേലൊക്കെ
പൈസ പൈസ ഇട്ട്ട്ട്
അതന്നെ ഒരാളേക്ക് പൈസ ഒക്കെ അയച്ച് കൊടുത്താല്
അതെ
ഉം അങ്ങനെ ചെയ്യാം
ആഹ് എവടെയാ നമുക്ക് പോവാ?
ആഹ് അതാണ് ഞാനും ആലോയ്ക്ക്‌ന്നെ. നല്ലൊരു കൊറച്ച് അസ്തെറ്റിക് ആയിട്ട്ള്ളൊര്
ആഹ് നമുക്ക് പിന്നെ ഗിഫ്റ്റൊക്കെ കൊടുക്കണ്ടേ എന്താ ഗിഫ്ട്ടീയ്യാ?
ഏഹ് ഗിഫ്റ്റ് ഗിഫ്റ്റ്പ്പൊ നമക്ക് എല്ലാവർക്കും പൈസ പിരിവിട്ട്ട്ട് നമുക്ക് എന്താ കൊട്ക്കാ നല്ല എന്തെങ്കിലും ക്ക്‌ന്ന് ഓക്ക് എന്താ ഇഷ്ടം ആഹ്
ഹാമ്പർ എന്തെങ്കിലും സെറ്റ് ആക്കണ്ടെരും ഡ്രസ്സ്,
ആഹ് അങ്ങനെ ചെയ്യ ആഹ് ഒര് അവര് അവളീ അവൾടെ ചെ ക്കന്റീം ഫോട്ട വെച്ച്ട്ട്ള്ള ഒരു ഫ്രെയ്മോ അല്ലെങ്കി നമ്മള് ഫ്രണ്ട്സ് എല്ലാരും ഇള്ളൊരു ഫോട്ടോ
ഫ്രെയ്മോ ആഹ് അത് നല്ലൊരു ഐഡിയ നമക്ക് ഗ്രൂപ്പില് ചോയ്ച്ചോക്കാ ഓരോര്ത്തര്ക്കും ഓരോ അഭിപ്രായാവ്വല്ലോ.
ആഹ് അതന്നെ എല്ലാർക്കും എന്തിനോടാണോ ഓക്കേന്ന് വെച്ചാല്. അയ്ൻ അസരിച്ച് ചെയ്യാലോ
അതെ
ഉം തലേന്ന് പോവ്ന്ന്ണ്ടോ?
തലേന്ന് പോ
തലേന്ന് തലേന്ന് അങ്ങനെ വല്ല്യ പരിപാടിയൊന്നുല്ല തോന്ന്ന്നു.
ഉം
നമക്ക് കല്യാണത്തിന്റെ അന്ന് കൂടാം
ആഹ് കല്യാണത്തിന്റ അന്നും പിന്നെ അയ്ൻ്റെ മുന്നേ നമക്ക് ബ്രയ്ഡ് ടുബിയും സെറ്റാക്കാം.
ഉം
കല്യാണം ഓഡിറ്റോറിയത്ത്ന്നാ തോന്ന്ന്നല്ലേ?
കല്യാണം ഓഡിറ്റോറിയത്തിലാ
ഉം
നമുക്ക് കൊറെ നല്ല ഫോട്ടോസൊക്കെ എട്ക്കാം.
അതെ
ഉം
കോളേജില് ഇള്ള ടൈമിലും നല്ല ഫോട്ടോസ് എട്ക്കാൻ പറ്റീട്ടില്ല. ഇനിയെങ്കിലും നല്ല ഫോട്ടോ എടുക്കാം
എപ്പഴും നമ്മളൊക്കെ ഒരുമിച്ച് ന്നെ പക്ഷെ കയ്യില് നല്ലൊരു ഫോട്ടല്ല
ആഹ് അതെ
ഉം
അന്ന് പിന്നെ എന്താ ആരെലും നല്ല ഫോണോ
ആഹ് ആഹ് അകെ ഇണ്ടാവും ഉം
അപ്പ പിന്നെ എല്ലാരിലും ഐഫോണ് ഇണ്ട്, അതുകൊണ്ട് നല്ല നല്ല ഫോട്ടോസ് എടുക്
ഫോട്ടോസ് എടുക്കാം.
മ്
ഇനിയിപ്പ അയിന്റെ പ്ലാനിങ് ഓരോന്ന് നമുക്ക് ചെയ്യാം.
അതിന്റെ മ് മ് മ് ഇപ്പ ക്ലാസ്സിലൊക്കെ പോകുന്നില്ലേ?
ആഹ് ക്ലാസിലൊക്കെ പോകുന്നുണ്ട്, ഇപ്പം നീയും പോകുന്നില്ലേ?
ആഹ്‌, ഞാനും പോരുന്നുണ്ട്.
പിന്നെ എന്താ സുഖല്ലേ?
ഓഹ് സുഖാണ്, നിന്ക്ക് വീട്ടിൽ എല്ലാർക്കും സുഖല്ലേ?
ഏഹ്
വീട്ടിലെല്ലാർക്കും സുഖല്ലേ?
ആഹ് വീട്ടിലെല്ലാർക്കും സുഖ, കൊഴപ്പൊന്നുല്ല.
മ് ആഹ്
അവിടെയോ?
എല്ലാവർക്കും സുഖാണ്.
മ് മ് പിന്നെ ചേച്ചിക്കൊക്കെ സുഖല്ലേ?
ഓഹ് ചേച്ചിക്കൊക്കെ സുഖം, ഇന്നലെ ചേച്ചിടെ ബെർത്ത് ഡേ ആരുന്നു.
ആഹ് ഓ എന്നിട്ട് എന്താ പരിപാടി ഇണ്ടായിരുന്നെ?
ബെർത്ത് ഡേ ആയിട്ട് അമ്മ ഇന്നലെ ബിരിയാണി വെച്ചു, പായസൊക്കെ വെച്ചു. പിന്നെ കേക്ക് കട്ട് ചെയ്തു, മ് കൊറെ ഗിഫ്റ്റ് കിട്ടീൻഡ് ചേച്ചിക്ക്.
ആണോ.
മ്
ഏഹ്
കൊറെ ഫ്രണ്ട്സ് ഇണ്ട് ചേച്ചിക്ക്‌ എല്ലാരുടെയും മ്
കുട്ടികളും കിട്ടി എല്ലാരും വന്നോ? വീട്ടിലോട്ട് വന്നോ?
വീട്ടിലോട്ട് വന്നില്ല, ചേച്ചിക്ക് ഓഫീസില് പോവാനുണ്ടായത് കൊണ്ട്
ആഹ് അങ്ങനെ
പിന്നെ മ് അവിടുന്ന് പൊറത്ത്ന്നാ ഫ്രണ്ട്സ് സർപ്രൈസ് കൊടുത്തേ.
ഏഹ് ഉം അപ്പ അങ്ങനെ.
ഉം എന്നിട്ട് ചായ കുടിച്ചോ?
ഇല്ല, ചായ കുടിക്കണം, നീ കുട് ആഹ് നീ കുടിച്ചോ?
ഞാൻ കുടിച്ചില്ല, കുടിക്കണം.
ഞാൻ ഞാൻ ചായ കുടിക്കൂല, കടി എന്തെങ്കിലൊക്കെ തിന്നും.
ആഹ് ഞാൻ ഏകദേശം അങ്ങനെത്തന്നെ, ചായ കുടിക്കുല്ല.
മ് ചായ കുടിക്കൂലെ?
എടക്ക് കുടിക്കും മൂട് മൂട് ഇണ്ടാകുമ്പോക്കെ. പിന്നെ കടി ഇണ്ടെങ്കില് കഴിക്കും.
ആഹ് ഇങ്ങനെ
നീ ഇണ്ടാക്കുവോ ഫുഡൊക്കെ?
ഞാന് എനിക്കൊന്നും അറിയില്ലാടി ഇണ്ടാക്കാൻ, നിനക്കോ?
ഞാൻ എന്തേലൊക്കെ യൂട്യൂബ് നോക്കി ഇണ്ടാക്കും, അല്ലാതെ ഒറ്റക്ക് ഇണ്ടാക്കാ അറിയില്ല.
അങ്ങനെ അറിയില്ല, ഞാന് അങ്ങനെ ഫുഡ് ഐറ്റം കേക്ക് ഒക്കെ ഇണ്ടാക്കും, കേക്ക് ഇണ്ടാ ക്കും അങ്ങനത്തൊക്കെ ഓരോ സാനങ്ങള്.
സ്വന്തായിട്ട് ഇണ്ടാക്കോ, അല്ലേല് യൂട്യൂബ് നോക്കിയിട്ട്
അല്ല ഞാൻ ആദ്യം യൂട്യൂബ് നോക്കിയിട്ടാണ് പഠിച്ചത്. പിന്നെ അത് കയിഞ്ഞിട്ട് ഇപ്പോ ആ പിന്ന അങ്ങ് ഇണ്ടാക്കി ഇണ്ടാക്കി
മ് അപ്പം എന്ന ഒരു ബിസിനസ്സ് തൊടങ്ങിക്കൂടെ കേക്കിൻ്റെ.
അതിന് മാത്രലറിയില്ല ഞാന് വിപ്പിം ക്രീമ് ച്ച് ചെയ്യുമ്പാ ഒരു പെർഫെക്ഷന ങ്ങ് കിട്ടില്ല
ഉം അതിന് കൊറെേ സാനങ്ങള് ഇൻസ്ട്രുമെന്റ്സക്കെ യൂസിയ്യാണ്ട്
ഉം ബീറ്ററൊക്കണ്ട് ന്നാലു എന്താ പറയ്യാ എന്താ ഇപ്പഞാപിന്നെ അങ്ങനെ കൊർച്ച്സായി ണ്ടാക്കിട്ട് ഇപ്പ നേരം കിട്ടല്ല പഠിക്യാൻ സമയം ല്ല
ആഹ് ഏമ് നിൻക്ക് എക്സാമൊക്കാ വാനായിലേ
ഉം എക്സാമ് ക്കാവാനായി നിപ്പ അതിനിര്ന്ന് പഠിക്കെണം
ഉം ഇനിയെന്താ കയ്ഞ്ഞിട്ട് കല്യാണക്കെ കയ്ക്യാൻ പ്ലാന്ണ്ടോ ഹലോ ഹലോ ഹലോ